ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്
ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ?
ആഹ് ക്ലിയറ പറഞ്ഞോളൂ
വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയോണ്ടോ നാട്ടില്?
ഇല്ല ഇന്ന് വെയിൽ ഇന്ന് എന്തേ ഒരു വെയിലുണ്ടായി. ഇപ്പം രണ്ടു കുറച്ച് ദിവസയിട്ട് മഴ തന്നെയല്ലേ മഴ തുടങ്ങിയപ്പോ
അതെ ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നോ?
മ് ഇന്നലെയൊക്കെ മഴ ആയിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ വെയിലുണ്ടായി. പിന്നെ മഴന്നായിരുന്നു
ആഹ്
മ്
കാലാവസ്ഥ പറയുന്നത് പോലെ തന്നെ മഴ പെയ്യുന്നില്ലല്ലേ?
ഉംമ് ആ രണ്ടുമൂന്ന് ദിവസം മഴ ഉണ്ടാവുന്നൊക്കെ അല്ലേ പറഞ്ഞേ?
ആഹ് അതെ അതെ
ഉഹ് മ്
മഴ ഓവറായിട്ട് കൂടുതലായിട്ട് പെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലൊക്കെ ഉണ്ടല്ലോ
ആഹ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്
അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ലല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് മഴ തൊടങ്ങിക്കഴിഞ്ഞാല് എല്ലാ കുട്ടികൾക്കിപ്പോ രോഗങ്ങളൊക്കെ കൂടുന്നത് സ്കൂളും തൊറന്ന് മഴയും തൊടങ്ങ്മ്പോ അതെ രണ്ട് മാസം വീട്ടിലിര്ന്നപ്പോ ഒന്നുണ്ടാവൂല
ചൂടുകാലും
വീട്ടില് തന്നെ ഇരിക്കുമ്പോ ഒന്നും രോഗങ്ങളും വരൂല അവർക്ക് നല്ലൊരു ഹാപ്പിയായിരിക്കും സ്കൂള് തൊറന്നോക്കുമ്പോ പിന്നെ പനിയൊക്കെ കൂടി വരാൻ തൊടങ്ങിയില്ലേ ഇപ്പോ
സാഹചര്യത്ത്ന്ന് അല്ലേ വര്ന്നത് അപ്പൊ എൽ ആഹ് അതോണ്ട് ഇപ്പല്ലാരും മിംഗ്ളാവുമ്പോ അങ്ങനെ ഉം ഉം
അതന്നെ കൂടുതലായി ട്ട് വര്ന്നത്
മ്മ് സ്കൂള്ക്ക് രാവിലെ വിട്മ്പോ ഒന്നുണ്ടാവൂല്ല പിന്നെ സ്കൂള് വിട്ട് വരുമ്പോ മനുഷ്യന് പേടിയേക്കാരം ഇനിയിപ്പോ എന്ത്‌ പനിയാ ജലദോ ഷോ തുമ്മലോ എന്തോണ്ടാ വരുന്നത് ആ ഒരു ബേജാറായിരിക്കും
ഇപ്പൊ പുതിയ രോഗങ്ങളൊക്കെ കണ്ട് വര്ന്നതല്ലേ ആദ്യത്തെ മുന്നേ പോലെയല്ലല്ലോ വെറും പനി വന്നിട്ട് പോക്കല്ലല്ലോ
ഉം ഇപ്പൊ ഓരോ രോഗങ്ങളും അതിനേതായ ഓരോ പേര്കളും അങ്ങനെക്കെണ്ടായി അത് അത് അതെന്നെ
അത് ഇപ്പളത്തെ പ്രതിരോധശേഷിയൊക്കെ കൊറയ്ന്നതോണ്ടാണ്. ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൊറയുന്നത് കൊണ്ടാണ് അതെ അത് നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ഒന്നും ശരീരത്തിലേക്ക് എത്തുന്നില്ലല്ലോ. ഇപ്പെല്ലാം ഫാസ്റ്റ് ഫുഡ്
ഉം ആരോഗ്യം പരമായ ഭക്ഷണങ്ങള്ണ്ട് പക്ഷെങ്കി അതില് അതിന്റേതായ ഘടകങ്ങളൊന്നും ഇണ്ടാവൂല അ ആ ഭക്ഷണങ്ങളും തന്നെ മായം ചേർത്തതോ അങ്ങനെ എങ്ങനെയൊക്കാവും അയിന്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ട്ണ്ടാവും. വേവിക്കുമ്പോ അങ്ങനെക്കെല്ലേ പല മോഡലിലല്ലേ ഇപ്പൊ വേവിച്ചെട്ക്കല്
പച്ചവെള്ളം പോലും അങ്ങനെയാണ് പച്ചവെള്ളം ചൂടാ ക്കീട്ട് കുടിക്കണന്നൊക്കെ പറയും പക്ഷെ പ ച്ചവെള്ളം ചൂടാക്കി കഴിഞ്ഞാല് അയിലെ
അതിന്റെന്തോ ലവണങ്ങള് ഏതൊക്കെ നഷ്
എല്ലം പോയി അതൊരു ചണ്ടിയായി അത് ഒന്നിനും ഒരു ഉപകാരല്ലാത്തൊര് വെള്ളായി. വെച്ചിട്ട് പോവുന്നത് നമ്മളെ ശരീരത്തിലെ ആവശ്യാണ്.
ഉം പക്ഷെ ഞമ്മക്ക് ആഹ് അല്ല ഞമ്മക്ക് വിശ്വസിച്ച് ഇപ്പത്തെ വെള്ളം കുടിക്കാനും അതും പേടിയാണ്.
കെണറിലെ വെള്ളാന്ന് അത് വെരി
ആഹ് പ്യൂരിഫൈ ചെയ്ത ആഹ് ഉം ഉം
പക്ഷെ അത്
ഞമ്മള് ഈ പ്യൂരിഫൈ ചെയ്യണില്ലേ വെള്ളം യന്ത്രം വെച്ച്? അതിന് അത് കൊഴപ്പൊന്നുല്ലല്ലോ?
അത് നല്ല വെള്ളാണ്.
നല്ല വെള്ളായി
അതെയ് അതില് കൊഴപ്പല്ല പക്ഷെ ഈ ചൂടാക്കി കഴിഞ്ഞാല്
ആഹ് അയിന്റെതൊക്കെ മാ ആഹ് ആഹ് ഈ വെള്ളം ചൂടാക്കി കഴിച്ചാല് മ്മക്ക് മൂത്രസംബന്ധമായ എന്തൊക്കെ വരുന്ന് പറഞ്ഞേക്കാം.
അതെ.
അസുഖങ്ങളൊക്കെ
അസുഖങ്ങള് വരും.
ഉം ഉം.
വെള്ളം ചൂടാക്കാന് രാവിലെ എഴുന്നേറ്റപ്പാടെ നമ്മള് വെള്ളം കുടിക്കണം.
ആഹ് വെള്ളം കുടിക്കണം ഉം
വെള്ളം കുടിയും ഓഹ് മ്മളെ ഒറക്കം ഇതൊക്കെ പോയിക്കഴിഞ്ഞാ നമ്മളെ ആരോഗ്യം തന്നെ മോശായി. ട്ടും
ആഹ് ശരിയാണ് ആഹ് ഞമ്മളൊരൂസം ഈ വേനൽക്കാലത്തൊക്കെ നമ്മള് ഒരു ദിവസം വ നമ്മള് വെള്ളം കൂടി കൊറവായ ഞമ്മക്ക് രാത്രിയൊക്കെല്ലേ അതിന്റെ ബുദ്ധിമുട്ട് വരാ?
അതെ അത് അത് വെള്ളം ഞമ്മക്ക് എശ് പിന്നെ എഴുപത്തഞ്ച് ശതമാനം വെള്ളം ആവശ്യാണ് ശരീര ത്തിന് ഒരു ബോഡിക്ക് അത് വേനൽക്കാലായാലും മഴക്കാലായാലും. അത് കുടിക്കണം നിർബന്ധാണ് പക്ഷെ ഓവറാകാനും പാടില്ല.
ആഹ് അങ്ങനെണ്ട്
വെള്ളം അധികായി കഴിഞ്ഞാലും മറ്റുള്ള രോഗങ്ങള് വരാൻ സാധ്യതയ്ണ്ട്. അത് ഒരു ശരീരത്തില് അത് കാണിക്കുന്നൊരു ഇതാണ്.
ഉം.
വെള്ളത്തിൻ്റെ ഞമ്മള് ഭക്ഷണം കഴിക്കുന്നത് മിതമായിട്ട് കഴിച്ചാലും വെള്ളം ഞമ്മള് കണക്കിന് കൊടുക്കണം.
കണക്കിന് കൊടുക്കണം.
അത് ആവശ്യം മക്കളൊക്കെ മക്കളോടൊക്കെ എങ്ങനെ പറഞാലും അവര് കുടിക്കൂലല്ലോ പക്ഷെ അവർക്കൊക്കെ പിന്നെ മൂത്ര കടച്ചിലൊക്കെ വരുന്നത്
ഉം ഉം ഉം ചൂട് കാലൊക്കെ ആവുമ്പോ
ചൂട് കാലത്തൊക്കെ ആഹ് അതെ അവര് അതിന്റെതായ രീതി അവര് കണക്കാക്കില്ല പക്ഷെ നമ്മള് രാവിലെ എഴുന്നേറ്റപാട് ശരിക്ക് പറഞ്ഞാല് വെറും വയറ്റില് ചായൊക്കെ കുടിക്കുന്നതിന് മുന്നേ വെള്ളാ കുടിക്കേണ്ടത്
ഞങ്ങക്കൊക്കെ ശെരി ചായാണ് ആദ്യം കിട്ടേണ്ടത്
അല്ല നമ്മള് രാത്രി ഒക്കെ കെടന്ന് കയിഞ്ഞാലേ നമ്മള് ബോഡിയൊക്കെ അവടെ ടയേർഡായി കെടന്നിട്ട് രാവിലെ എണീക്കുന്നല്ലേ അപ്പൊ ആ ഒരു ടൈമില് നമ്മൾ ആദ്യം എർ എത്തേണ്ടത് ഒരു ഗ്ലാസ്സ് വെള്ളാണ്
ആഹ് ആഹ്
എന്നിട്ട് ഈ ചായ പോലെ ചായ കാപ്പി ഇതൊക്കെ
ഉം ഉം ഉം
ചായൊക്കെ നമ്മുടെ ശരീരത്തില് ഏറ്റവും ഹാനികരാ
ഹാനികരാലോ ഉം ആരും മനസ്സിലക്കൂല
ഉം പക്ഷെ എല്ലാവർക്കും മറ്റെ അതെ അത് പിന്നാണ് കാണ ആ ദ്യം മുന്നേ ഒന്നും ഞമ്മക്ക് കാണിച്ചരൂല പക്ഷെ നമ്മള് ഒരു രോഗം വന്നു കഴിഞ്ഞാല് അത് ചികിത്സിച്ച് മാറ്റ എന്നല്ലേ ഉള്ളൂ അതെങ്ങനെ വന്നൂന്ന് നമ്മള് അന്വേഷിക്കുന്നില്ലല്ലോ
അന്നെ
എന്തുകൊണ്ടാണാന്ന് അത് വരുന്നതെന്ന് നമ്മള് അന്വേഷിക്കാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും
ഉം
അത് അവസ്ഥേല് ഇപ്പോ ചിക്കനൊക്കെ പാത് ഫുഡ്ന്നൊക്കെ പറയുന്നത് ഇപ്പൊ ധാ രാളം
അത് ഹോർമോണ് ഒക്കെ നാപ്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇണ്ടാക്കണല്ലേ ഈ ചിക്കൻ ഒക്കെ പറഞ്ഞ
അതില് കാരണായിട്ടാനിപ്പോ മി ക്ക കുട്ടികളിലും വരുന്നത് ഹോർമോൺ പ്രശ്നാ
ഹോർമോൺ പ്രശന അതെ
എല്ലാ എഴുവത്തഞ്ച് ശതമാനം കുട്ടികൾക്കും വരുന്നത് പെൺകുട്ടികൾക്ക് വരുന്നത് ഹോർമോൺ പ്രശ്നം ഈ ചിക്കന്റെ
ഉം
ഉം അ വീട്ട്ന്ന് ഉണ്ടാക്കി കഴിക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം വരൂല
ആ അതില്ല
വീട്ട്ന്ന് നമ്മള് നമ്മളെതായ രീ തിൽ വേവിച്ചെടുത്ത് അത് ആ പക്ഷെ ഹോട്ടല്ന്ന് അങ്ങനെയല്ല അവര് ചെയ്യുന്നത്
ഉം അതില് അവര് പലതും ചേർക്കണൊക്കെ ഇണ്ടാവും രുചിക്ക് ആ അതിന്റൊക്കെ ടേസ്റ്റ് അതിന്റെ കളർ അങ്ങനെയൊക്കെല്ലേ ഉം ഉം ഉള്ളു വായക്ക് രുചിയുള്ളത് അതല്ലേ ഉള്ളു
ആ വായക്ക് രുചിയള്ളത് കൊണ്ടാണ് അതിലേക്ക് എല്ലാരും ഓടുന്നത്
ആഹ് അതെ
വീട്ടിലെ പണിയൊന്നും എടുക്കാനല്ല ഇപ്പ ആര്ക്കും ബുദ്ധിമുട്ട് ഇപ്പം ഫുഡ് ഇണ്ടാക്കാനണല്ലോ അത് ഈ ഫോണിന്റെ ഉപയോഗം കൂടുതലായത് കൊണ്ടാണ്
ആഹ് അതുകൊണ്ട് കൂടുതലായതുകൊണ്ടാണ് ഇതിനൊക്കെ അപ്പൊ അതിനൊന്നും ജോലി എടുക്കാനൊന്നും സമയല്ല
ഇല്ലാ ഫോണ് നമ്മള് എത്രത്തോളം മാറ്റിവെക്കാൻ പറ്റൊ അത്രയും നമ്മളെ ആരോഗ്യം മെച്ചപ്പെടും.
ആഹ് അതെ
അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യൊക്കെ കുറേ ഇനി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവ എല്ലാവ
ഉം ഇപ്പൊ ഫോണന്നെ ആയിരിക്കും അല്ലാതെ ഇപ്പന്നും വേറെ
കണ്ണിനൊക്കൊയിരിക്കും പ്രശ്നങ്ങൾണ്ടാവ കുട്ടികളെല്ലാം കണ്ണ് പക്ഷെ അവരോട് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കി
അത് മനസ്സിലാവും കുഞ്ഞുങ്ങളല്ലേ ഞമ്മൾ തന്നെ മൂത്തോര്ന്നെ ഫോണ് നോക്ക്‌ണ് ണ്ട് പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ
ഫോണിൻ്റെ ഉള്ളിൽ ഉള്ളത്
ആ അതെ പറയ്‌
നമ്മള് അവര്ക്ക് മൻസ്സിലാക്കി കൊടുക്കണം
ആഹ് ആ
ഫുഡ് ഒക്ക ഇണ്ടാക്കാന അറിയോ
ഉം ഫുഡക്ക ഇണ്ടാക്കും മിക്കവാറും ഫുഡ് ഇണ്ടാക്കാറന്നെണ് ഹോട്ടൽന്ന് അങ്ങനെ ആ വാങ്ങിക്ക എപ്പഴെങ്കിലോക്ക വാങ്ങിക്കുന്നല്ലാതെ എപ്പഴൊന്നും വാങ്ങിക്കൂല
സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഇണ്ടാക്കോ
സ്പെഷ്യല് പർഞ്ഞാല്
എന്തെങ്കിലും ഈ നമ്മള് ഹോട്ടൽന്നോക്ക കഴിക്കുന്നത് പോലെ മന്തി ഫാമ് അൽഫാമോ
എല്ലാ സാധനങ്ങളും കൊണ്ടന്നരും പിന്നെ വാങ്ങിച്ച് കഴിക്കണ്ട നമ്മള് വീട്ടില് ഇണ്ടാക്കി കഴി ക്കണ ആദ്യം അതാ പറയ
അല്ല അയിനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പ ഇണ്ടല്ലോ നമുക്ക് എന്ത് ഇണ്ടാക്കാം പറ്റുന്ന ഒ ഒന്ന്
എല്ലാ ഉപകരണ അൽ ആഹ് ആഹ്
പിന്നള്ള ഉപകരൺങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും പ റ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങള് ഇണ്ടല്ലോ പക്ഷെ ഫോണ്ന്ന് പർഞ്ഞത് നല്ല
മം ഒഴിവാക്ക അതിന്ള്ള എല്ലാനും സാധനങ്ങള് കൊണ്ടന്ന് ഇവട്ന്ന് ഇണ്ടാക്കാന്ന് അങ്ങന പറയും
ഫോണ് നല്ലതിനുണ്ട്
ആഹ് മോശായിട്ടുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇത് ചീത്ത വശം നല്ല വഷുല്ലേ എല്ലാ കാര്യം
എല്ലാ കാര്യത്തിനും
അത് ന്ന് ഇപ്പോ മര്ന്നാണെങ്കിലും ഇംഗ്ലീഷ് മര്ന്നാണെങ്കിലും ആയുർവേദ മര്ന്നാണെങ്കി എല്ലാത്തിനു ഉണ്ട് ലെ
ആ അതെ അതെ
ഉം
ആയുർവേദവും ഇംഗ്ലീഷ് മര്ന്ന്ന്നൊക്കെ പറിണത് നമ്മള് മരുന്ന് മര്ന്നില്ലാത്തൊര് ലൈഫായിരിക്കണം ജീവിത ആയിരിക്കണം
ആഹ് ഉം
അത് നമ്മളെ ജീവിത ശൈലി
ആ ജീവിത ശൈലി ആ ശരിയായ രീതിയിലാക്കുമ്പളല്ലേ നമുക്ക് മ
അല്ല മര്ന്നില്ലാത്തൊരു ജീവിതം വരൂ അത് മരുന്ന് കുടിച്ചിട്ട് നമ്മള് ശരിയല്ലാ ത്തൊരു ജീവിതം ജീവിക്കുന്നത് കൊണ്ടാണ് മരുന്ന് നമുക്ക് കുടിക്കേണ്ടി വരുന്നത്
ഉം
അത് എത്രത്തോളം നമ്മളെ ശരീരത്തിന് എഫക്റ്റാണ് മൻസ്സിലാക്കുന്നില്ല
ഉം ഉം
മക്കളൊക്ക സ്കൂളി പോവുന്ന മക്കളൊക്ക ഇണ്ടോ
ആ സ്കൂൾ മക്കള് പോയി രണ്ടു പേര് പോയി ചെറ്ത് കുഞ്ണ്ട് രണ്ടര വയസ് സായത് അവന് ഒറങ്ങാണ്
ആഹ്
ഉം
അപ്പം മക്കള് വരുമ്പഴേക്ക് ഫുഡ ക്കെ ഉണ്ടാക്കണ്ടെരോ.
ഉം ആ ഉം.
ഇത്പ്പൊ കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പ പുഴുങ്ങാ വിചാരിച്ച് കപ്പ അവർക്ക് പുഴുങ്ങിയത്ഷ്ടാ ചമ്മന്തി.
ആ വീട്ടിലുണ്ടോ കൃഷിയുണ്ടോ.
കൃഷിയില്ല ഇതിലെ പോ ഇതിലെ ഇന്നലെ. വണ്ടിയില് കൊണ്ടൊയപ്പൊ.
ആഹ്.
കൃഷി ഞാൻ ചീര അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മുക്ക് ആവശ്യമായ.
കപ്പ എങ്ങനെ ഉണ്ടാവുക്ക കപ്പ എങ്ങനെ ഉണ്ടാക്ക.
കപ്പ സാധാ എന്ത പുഴുങ്ങിയിട്ട് ഇണ്ടാക്കൂലോ അതുപോലെ തന്നെ ഇണ്ടാക്കും.
ആഹ്.
ഉം ചമ്മന്തി ഇറച്ചിക്കറിക്കെണ്ടേ പിന്നെ അങ്ങനെ ആഹ് ഉം. ഉം മക്കൾക്ക്ഷ്ട പച്ച നല്ലോണ്ണം കഴിക്കും പച്ചക്കും കഴിക്കും. പുഴുങ്ങിയാൽ.
ആഹ് ആഹ്. ആഹ് എന്ന ഓക്കെ.
ആഹ് ശരി.